അ
ആഹ് കേൾക്ക്ണ്ടാ ആഹ് കേൾക്കുന്ന്ണ്ടാ
ആഹ് ഉണ്ട് ഞാനതെ റിങ്ങ് ആവ്ന്നില്ല. അപ്പങ്ങനെ വെച്ച് നിന്ന് പോയതാട്ടോ ഇവിടെ റിങ്ങാവ്ന്നത് കേൾക്കാനി ല്ലാ
ആണോ ആഹ് ആഹ്
വേറിനി ഈ റൈഞ്ചിന്റെ ഇഷു ആയിക്കര്തീട്ടാണ് പിന്നെ ഹലോന്ന് കേട്ട് പ്പളാണ് ആഹ് എന്തൊക്കെയാന്നിട്ട്
എന്തേക്ക്യേ നല്ല വിശേഷം തന്നെ ഉം ചായുട്യോക്കെ കഴിഞ്ഞു പിന്നെ ഉച്ചകക്ക്ള്ളെ ചോറായി
ആഹ് ഇത്ര പെട്ടെന്നോ
അത് ലെ സ്കൂൾക്ക് പോവുമ്പഴേക്കൊക്കാവെ
ആഹ് ഇവിടെ ഉം ഇവിടെ അവിടെ അങ്ങോട്ട് മഴണ്ടോ
മഴ ചെറ്തായിട്ടൊക്കെ ഇങ്ങനെണ്ട് ഇന്നെലിം മിനിയാന്നൊന്നും വല്ല്യ മഴ ഇല്ലായിരുന്നു ഇന്ന് ഇങ്ങനെ ചെറ്തായിട്ടൊക്കെണ്ട് ആഹ് ആഹ് ഇത് ചെറുതായി ആഹ് അങ്ങനെ തന്നെ
ആഹ് ഇന്ന് മഴന്റെ കാലാവസ്ഥന്ന്യാണ് മഴ ഇണ്ട്ന്ന് തോന്ന്
ആഹ് ആഹ് അത് ശെര്യാണ്
ഇന്നലെ ഇപ്പൊ പൊതപ്പും ഒക്കെ ഏ അലക്കിയിട്ടിട്ടൊക്കെ ഒണങ്ങി കിട്ടീനി ഇന്നലെ എല്ല അത്രേ വെയില്ണ്ട് ഇന്നലെ
ആഹ് ആഹ് പിന്നെ ഉം ഓല് സ്കൂൾക്ക് പോയിട്ട പിന്നെ സ്കൂൾക്ക് പോയിട്ട പിന്നെ എല്ലാ പണികളും നോക്കാ അപ്പൊ ഞാന് ഇന്ന് ദോശമാവ് രാവിലത്തെ ദോശമാവേ കൊറച്ച് ബാക്കിണ്ടായിരുന്ന പ്പയിക്ക് ശർക്കരയൊക്കെ ഉര്ക്കി എന്താ ഒരു കൽ എന്തയിക്കാണ്ട് കൽത്തപ്പാക്കി ഇങ്ങനെ കുക്കറില് ഒഴിക്ക
ആഹ് അത് കുക്കറിലാണ്ട് പാർന്നെച്ചാല് പിന്നെ ഞമ്മളെ പണിയാണ്ട് കയ്യും ചെയ്യും വൈകുന്നേരം പിന്നെ ഏ ഉച്ചക്കേഷം ഒന്ന് കെടന്നൊറങ്ങൊക്കെ ചെയ്യാര്ത് മറ്റെങ്ങനെ ഓല് വെരോളം എന്തേലും ഇണ്ടാക്കണ്ടേ എന്നൊക്കെള്ള ടെൻഷൻ
ആഹ് അപ്പൊ ഈ ദോശമാവില് പിന്നെ പച്ചരി അരച്ചിട്ട്ള്ള മാവാണോ
ആഹ് പച്ചരി അരച്ചിട്ട്ള്ള മാവ്ണ്ടായിരുന്നു അപ്പൊ ഇന്നലെ പുട്ട്ണ്ടാക്കിപ്പം പു പുട്ടിന്റെ മാ പുട്ട് പൊടി കൊഴച്ചത് ലേസം ബാക്കി അതുണ്ടായിന് അതും ഫ്രീ ഫ്രിഡ്ജ്‌ണ്ടായിനി അപ്പതും ഇതീ ക്കൂടെ ഇട്ട് ലേശം ഗോതമ്പ് പൊടിം ഇട്ട് അല്ലാ തെ അരിയൊന്നും ഇല്ല പിന്നെ അരി ഇല്ല ഒര്
ആഹ് അരിപ്പൊടി കലക്കി ബാക്കിള്ളതൊ ആഹ് അരിപ്പൊടി കലക്കിയതൊക്കെ ആയിട്ട് പറ്റായിരിക്കുലേ
ആഹ് അരിപ്പൊടി കലക്കിയതൊക്കെ പറ്റും
ആഹ് അരിപ്പൊടി കലക്കിയത് ബാക്കിണ്ട് അതാ എൻ അങ്ങനെ ഇണ്ടാക്കണം ഇത് ഓരോ ദിവസം അളവ് അനുസരിച്ച് ഇണ്ടാക്കാനും പറ്റുംല്ല. അവ എന്നും ബാക്ക്യായിരിക്കും
ആഹ് ആഹ് അങ്ങനാവുമ്പം ഇത്ണ്ടാവൂലേ അങ്ങനെ ബാ ക്കിണ്ടായ പിന്നെ അത് പിന്നെ പിറ്റേന്നക്കൊക്കെ ഒരിത് കി കിട്ടൂല
ആഹ് അതാ പിന്നെ ഞാന് ചെലപ്പം മറ്ക്കും ചെയ്യും അതെട്ക്കാന് ഫ്രിഡ്ജില്ച്ചാ മറ ക്കൊള്ളൂ ഒര് ര ആഹ് രൺ അത് രണ്ട്സം വി ആഹ് കളയേണ്ട്യരും അതെന്ന്യാണ് ഇന്റെ അവസ്ഥ ഞാന് രണ്ട് ദിവസൊക്കെ മറക്കും എന്നിട്ട് പിന്നെ അതെനിക്ക് എട്ക്കാ തോന്നൂല അപ്പൊ ഞാനതെട്
പിന്നെ ആഹ് നമ്മള് ഉപ്പിട്ടട്ടൊക്കെ കാ ക്കാവുമ്പോ പിന്നെ ആ ഒരിതും പോകും ഉപ്പിടാതൊക്കെ വെച്ചതാണെങ്കി കൊഴപ്പണ്ടാവൂല ഉപ്പ് ഇട്ട്ക്കാണ്ടോക്കെ വെച്ചതാവുമ്പഴേ കേടരും വേം
അതെ അതെ
ഉം
ആഹ്
പിന്നെ അയ്ക്ക് പിന്നെ കൊറച്ച് ഇതും ആഹ് ആഹ് പുട്ടിന്റെ പൊടി ത് പിന്നെർഞ്ഞ നല്ല തരിളള പൊടിക്കാരല്ലോ പുട്ടുപൊടി നമ്മള് എന്താ കടേന്ന് വാങ്ങ്ണ പുട്ടുപൊടിന്റെ ആഹ് പേക്കാണ് അജ്മിന്റെ പുട് പുട്ട്പൊടിന്റെ പേക്കയ്നി അപ്പ അത് നനച്ചപ്പോ കൊറേ അത് ആഹ് അത് പിന്നെ കൊ നനക്കുമ്പോ കൊറേ ങ്ങ
ആഹ് അത് പിന്നെ നമ്മള് പൊറ ച്ചെടുത്താ മതി ആഹ് കൊറച്ചെടുത്ത അത് എങ്ങനെയാണ് നിങ്ങൾ ആദ്യം നനച്ച് വെ ക്കാണോ ഞാന് എങ്ങനെ ചെയ്യാറ്
ച്ച ണ്ട് വെക്കും നല്ലോണം വെള്ളം പാ ഒഴിച്ച് ന ക്കു നല്ല വെള്ളത്തിലണ്ട്ട്ടാണ്ട് ആഹ് ആഹ് അങ്ങനെയാണ് ഒഴിക്കും
ച്ചടെ വെക്കും
ആഹ് ന്നിട്ട് പിന്നെ ആഹ് ആഹ് അങ്ങനൻ തന്നെണ് അങ്ങനെന്നെ ആഹ് രാവിലെ എണീറ്റ പാടെ അയില് കൊറച്ച് വെള്ളംണ്ട് ഒഴിച്ചണ്ട് വെക്കും ഉപ്പൂട്ട്ക്കാണ്ട് വെള്ളാണ്ട് ഒഴിച്ചെക്കും ന്നിട്ട് പിന്നെ ബാക്കിയൊക്കെ നോ കഴിഞ്ഞിട്ട് പിന്നെ വന്നികാണ്ട് കറിക്കൊക്കെ കറിയൊക്കെ ആക്കിട്ട് പിന്നെ ലാസ്റ്റണ് പുട്ട്ണ്ടാക്ക
ആഹ് അതെ
പുട്ട് ഈ പറഞ്ഞ പോലെ ചെലപ്പോ എല്ലാരും നല്ലോണം കഴിക്കും ചെലേ ദിവസം ചെപ്പോ ബാക്കിയേക്കാര അപ്പൊ പിന്നെ വാണന്നുണ്ടെങ്കി ഇതാക്കാലോ വിചാരിച്ച്ക്കാണ്ട് അപ്പൊ ബാക്കിയായപ്പോ പിന്നെ ഞാനതങ്ങനെ ഫ്രിഡ്ജ്ക്ക് വെച്ചീനി പിന്നെ പിറ്റേന്നൊക്കെ ഒരു കു റ്റിക്ക്ള്ള പുട്ടേ ന്റെ തേ ഇണ്ടാവൊള്ളൂ അപ്പൊ അത് മാ അത് അയിന് ആഹ് അത് അതിനാ ഇതൊക്കെ വെച്ചുണ്ടാക്കാൻ മടിച്ചിട്ട് അതൊക്കെ മോ കൈകണ്ട വിചരിച്ചിട്ട് മടിക്കും പിന്നെ ആഹ് അപ്പൊ ഇൻക്ക് തോന്നി ഇന്ന് പ്പൊ ഞ്ഞ് ഇങ്ങനെടെ കായ്ക്ക് എതിക്കാണ്ട് ഇട്ടാല് ഒരു കാ മാ ര് മാ ഒരു കൽത്തപ്പത്തിന്ള്ളതായാല് അതാണ്ട് ഒഴിക്കാലോ ചാരിച്ച് കുക്കറില്
പിന്നെ ചെറിയ ഉള്ളി വയറ്റിട്ടാണോ ഒഴിക്ക
ന്നും ഇട്ടിട്ടില്ല അതൊന്നും ഇട്ടിട്ടില്ല അതൊക്കെ ഇട്ടാലൊര് വേറെ ടേസ്റ്റ് ആണ് അത് തേങ്ങ ഇണ്ടായിരുന്നു ഇവിടെ അത് ചെറുതാക്കി അരിഞ്ഞ്കാണ്ട് അതാണ് ഇട്ട്ക്ക്ണ് പിന്നെ ഒരിത്തിരി നെയ്യ് ഒഴിച്ച്ക്കാണ്ടേ ആയിക്കങ്ങട്ട് ഒഴിച്ചക്കാണ് അല്ലാണ്ടെ ചെറിയുള്ളി ഒന്നും ഇട്ടിട്ടില്ല ഇട്ടാല് അതൊരു വേറെ ടേസ്റ്റ് ആണ് അപ്പൊ അയിനൊന്നും ഇൻക് മഴ പെയ്യവോ ഞ് മടിയാണല്ലോ ഇണ്ടാക്കാ ഇണ്ടാക്കിയ രസാണ് അങ്ങനെയൊക്കെ ചെറിയുള്ളിയൊക്കെ നെയ്യിലൊക്കെ വാട്ടി ഇണ്ടക്കിയാല് ഭയങ്കര ടേസ്റ്റണ് പ്പരുല്ലല്ലോ ആഹ് നമ്മള് വേറെ ആർക്കെ കൊടുക്കക്കെ ആണങ്കി നല്ലെ
ആഹ് ഇണ്ട അത് ശരിയാണ് എനിക്ക് അതേപോലെ ഭയങ്കര മടിയാണ് എന്തെ ഇണ്ടാക്കാന് ഭയങ്കര ഇഷ്ടേന്നു ട്ടോ മുമ്പൊക്കെ ഞാന് ൻക്ക് ഇങ്ങനെ ഈ സ്പെഷ്യലായിട്ട് ഇണ്ടാക്കുന്നതെയ്നു ഇഷ്ടോ അല്ലാ ഫുഡ് ഉണ്ടാക്കൻ എനിക്ക് ഇഷ്ടല്ലേര്ന്നു ഇപ്പൊ ഒറ്റക്കക്കെയപ്പോ തീരെ ത്ത്ല്ലാതായി നമ്മള് കൂട്ടത്തിലാവുമ്പള് എല്ലാരും ഫാമിലി എല്ലാരും ഇണ്ടാവുമ്പോ ഞമ്മക്ക് ഇണ്ടാ ക്കാൻ താല്പര്യയായിരിക്കും പക്ഷേ ഇണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യയിരി അന്ന് അന്ന് എല്ലാരിം പേടിക്കാൻ
ആ അല്ലാരും ഇണ്ടാവുമ്പ രസാണ് ഇങ്ങനെ കഴിക്കാനും ഒ
കഴിക്കാൻ രസാണ് പക്ഷെ ഒറ്റക്കാവുമ്പ നമുക്ക് ഇണ്ടാക്കാൻ മടിയാണ്
ഉം എല്ലത്തിനും മടിയാണല്ലോ നമ്മക്ക് ഒറ്റക്ക് ആയാല് ഇപ്പൊ വലൊക്കെ സ്ക് സ്കൂൾക്ക് പോയി ഇഞ്ഞിപ്പോ ഒറ്റക്കാണ് ഇഞ് ഒറ്റക്ക് നമ്മളെ ജോലിയൊക്കെ ഇട്ത്ത് കഴിഞ് പിന്നെന്താ അങ്ങനെ കെടന്നുറങ്ങാ അല്ലെങ്കി ഫോൺല് കളിച്ചിരിക്ക അതല്ലാതൊരു ഇത് ല്ലല്ലോ പിന്നെ മയിം മയിം പൊർ ത്ത്ക്ക് ഒന്ന് എറങ്ങി അല്ലെങ്കി പിന്നെ പൊർത്തൊക്കെ എറങ്ങി എന്തെങ്കിലോക്കെ മുറ്റത്ത് കൂടെ ഒക്കെ നടന്ന് എന്തെങ്കിലോക്കെ ഇതാക്കെനി ഇത് ഒന്നിനും വയ്യ ആ പറ്റ്ണില്ല മുറ്റാണെങ്കിലോ പുല്ല് ഇങ്ങട്ട് നെർഞ്ഞീട്ടയിലെറെണ്
പുല്ല് ഇങ്ങട്ട് നേർഞ്തായ്ക്ക്ണ്ട് പക്ഷേ മുറ്റത്ത്ക്ക് എർങ്ങാൻ പറ്റുന്നില്ല പിന്നെ എല്ലാർക്കും പനിയായിരുന്നു വീട്ടിലല്ല കൊറെ ദിവസായിപ്പ പനി തൊടങ്ങിട്ട് പനിം ചോമിം തലവേദന ഒക്കായിട്ട് ഇപ്പോ ഇന്നാണ്പ്പോ മോള് ഒന്ന് സ്‌ സ്കൂൾക്ക് പോയത്, ഒരാഴ്ചയോളം സ്കൂള് ലീവ് ആക്കിയിട്ട്.
മോള് എത്രയിലാ സ്കൂൾല്
മൂന്നില്. ആ പിന്നെ ചെറിയ ആള് ചെറിയ ആൾക്ക് മാറിട്ടുല്ല. അവക്കിപ്പോ രണ്ടു വയസ്സ് ആയിട്ടില്ല. മാറുന്നില്ല എനിക്കൊ ഇന്നൊന്നു കൂടെ ഡോക്ടർ കാണിക്കേണ്ടി വരും.
ഉം ഉം കഫ ക്കട്ട കൈ തുളസിന്റെ ത അങ്ങനെ കൊടുത്താലൊന്നും തുളസി നീരൊക്കെ കൊടുത്തൂടെ
ആ കഫ് തുളസി നീരൊന്നും കൊട്ത്തിട്ടില്ല അത് പിന്നെ എന്താ പറയാ ഡോക്ടർ പർഞ് വൈറൽ പനിയായ കാര്ണേ നിങ്ങള് ഈ മര്ന്നന്നെ കറക്റ്റ് കൊടുക്കണം ട്ടോ, അല്ലാതെ ഈ പച്ചമര്ന്നു അതു ഇതൊന്നും കൊടു ട്ട് കുട്ടിഴൾക്ക് പനി വന്നാ മാറാം പണിയാണ് ഇൻക്ക് പേടിയാവ ലെക്കെന്നെ ഞാൻ കൊടുത്തീന്നത്. ഇപ്പ ഈ വയറൽ പനിയാണന്ന് കേട്ടപ്പോ ഇൻക് പേടി തോന്ന നമ്മളിങ്ങനെ പച്ചമരുന്നൊക്കെ കൊടുത്തിട്ട് പിന്നെ ആ ആയുർവേദിക് ഒരരിഷ് ആ ആ ഇണ്ടത്ര ഇപ്പ ഈ പിന്നെ ഒരരിഷ്ടം കൊട്ന്ന് തന്നിട്ട്ണ്ട്. എന്താണ് ഒര് ഉം ആയുർവേദി അത് നല്ലതാ അത്ര, ഈ പ്രതിരോധ ശേഷി കൊറയുമ്പളാത്ര കുട്ടിഴൾക്ക് ഉള്ളിന്ന് പനി പോവാത്തത് അപ്പ അയിന് വേണ്ടിട്ടുള്ള മരുന്ന് ഇന്നല ആ ഇന്നലെ പൻച്ചിട്ട് അത് കൊട്ത്ത് പക്ഷെ പ്പ അത് കൊട്ത്തിട്ട് ഒരു മാറ്റുല്ല. പിന്നെ അങ്ങാത്ത കുട്ടി തളർന്ന അങ്ങനെ കെടക്ക അപ്പ ഞാൻ രാത്രി പിന്നെ മറ്റേ മരുന്നന്നെ കൊട്ത്തു. അത് കൊട്ത്തപ്പ പിന്നെ ചൂട് വിട്ട്.
ആ ആ
പിന്നെ ഈ മഴ കുട്ടിഴള് തല പൊന്തിയാ പിന്നെ വാതില് തൊർക്കാം പറ്റൂലേ തൊർന്ന അപ്പം മുറ്റത്ത്ക്ക് പോവാണ് ഈ തണുപ്പു അല്ലേ ഇപ്പൊ
ആ ശരിയാണ് പിന്നെ കാറ്റ് ത കാറ്റൊക്കെ ത
ആ കാറ്റൊക്കെ തട്ടിയാലെ, പിന്നെ എത്രേച്ചിട്ട ഇവരെ പിട്ച്ചു വെക്ക അ പർഞ്ഞാ ആ പർഞ്ഞാ മൻസ്സിലാവ്ന്ന പ്രായാവണെങ്കില് ആ ഉണ്ട്. പക്ഷെ അതൊന്നും വേണ്ട, പിന്നെ ഫോണ് ഫോണ് കട്ടിയ കൊറച്ച് നേരം നിക്കൂട്ടോ. ഇപ്പൊ പനിയായന്റെ ശേഷം ഈ തലവേദ തലവേദനിച്ചിട്ടാ തോന്നുണ്ട് ഫോണ് വേണ്ടമ്മ എന്നട്ടാ കരയ
ആഹ
അപ്പൊ തലവേദനിക്കുമ്പോ?. ഫോണ് ഏ നോക്കാൻ പറ്റുന്നുണ്ടാവില്ല. ആ അതെ കൊറച്ചു നേരം പറ്റു ഫോണ് കിട്ടിയതി ഞാൻ ഫോണ് കൊടുത്ത ക്കാൻ പേടിയാണ്.
ക്കുമ്പോ ഖ നെറ്റിന്റെ നെറ്റിത്തടത്തിലൊക്കെ മാണെങ്കി കഫക്കെട്ട് ഇങ്ങനെ വന്ന് നിക്കുണ്ടാവും ആ അത ആയിരിക്കും അതാണ്ത്, അതാായിരിക്കും. ആഹ
അത് കാരണം കുട്ടിക്ക് ആ അങ്ങനെ തളർന്ന് അങ്ങനെ കിടക്കുകയാണ്.
ആഹ ആഹ പിന്നെ ആണോ ആ
എന്നിട്ട് എന്താ ഉച്ചക്ക് ചോറിനൊക്കെ കൂട്ടാനൊക്കെ എന്താ ഇല്ലേ ഭക്ഷണം കഴിക്കുന്നില്ല ഭക്ഷണം കഴ
ആ ആ ഇന്ന് ബീഫുണ്ട്.
ആ ബീഫ് കഴിഞ്ഞിട്ടില്ലേ?.
ഇല്ല കഴിഞ്ഞിട്ടില്ല, ഇന്നത്തോടെ കഴിഞ്ഞു ഇന്നാ ലാസ്റ്റ്.
ഇവിടെ ഇന്നത്തോടെ കൂടെ കഴിഞ്ഞു. ഇവിടെ ബീഫ് എടുത്തിട്ടില്ല ഞാന് വെയ്യായി ഇതൊക്കെ ആയിട്ട് എടുത്തിട്ടേല്ല അപ്പൊ ഇന്നിപ്പോ എടുത്തിണ്ട് വെള്ളത്തിൽ ഇട്ടച്ചിട്ടുണ്ട്
ആഹ് ആഹ് ആഹ് ആഹ് ഉം കറി എന്താ സാമ്പാർ ഇണ്ടായിരുന്നു സാമ്പാർ ഇന്നലെ ഉണ്ടാക്കിയാനുണ്ട് കൊറേ സാമ്പാർ കുറച്ച സാമ്പാർ വാക്കിയായിരുന്നു വൈകിട്ട് ഇന്നലെ കുട്ടികള് ഫുഡ് പുറത്തുന്ന് ബ്രൂസ്റ്റ് കൊണ്ടിരഞ്ഞണ്ട് അങ്ങനെ കൊണ്ടുവന്നു അപ്പൊ പിന്നെ അത് ബാക്കിയായി ആ കറി രാത്രിയൊക്കെ കൂടെ ഉണ്ടാക്കിയതേനി അപ്പൊ ആഹ് ആഹ് ആഹ് ആഹ് അപ്പൊ പിന്നെ മോൾക്ക് എൽ എസ് എസ്സിന് കിട്ടീന അപ്പോൾ എ എന്നിങ്ങനെ പറയും എനക്ക് എന്തേലും നിങ്ങൾ വാങ്ങി തരി വാങ്ങി തെരിയന്ന് പറയും അപ്പൊ ഒന്നും വാങ്ങിക്ക കൊടുത്തിട്ടില്ലീന അപ്പൊ ഇന്നലെ ഇങ്ങനെ വിളിച്ചപ്പോ അവഓള് ഉപ്പാനോട് പറഞ്ഞപ്പ ഇപ്പ പറഞ്ഞു വാങ്ങിക്കോളി ഇന്ന് അന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഇതായത് അങ്ങല്ലെ വാങ്ങല് അപ്പൊ പിന്നെ അതാണ് ബാക്കിയായി ആഹ് കറിയാം അപ്പ ഞാ അത് തന്നെയാണ് ചൂടാക്കി വെറുതെ ഇങ്ങനെയൊക്കെ കാനു കറിയൊക്കെ ആഹ് പിന്നെ
കവ ഗണേ പിന്നെ ഈ ത ആ ഈ തണുപ്പൊക്കെ ആയ കാരണം ചൂടാക്കി കഴിക്കും വാണം
ന്നാ ശരി ഇന്നാല്
ആഹ് ശരി